എത് വിഷം
സുഖണ ഇങ്ങൾക്ക് എന്തൊക്കെയാ വിശേഷം
നല്ല സുഖം നല്ലയന്നെ കാലാവസ്ഥെല്ല എങ്ങനെയണ്ട്
കൊഴപ്പല്ല
അല്ലാഹ്‌ പിന്നെന്തേ ഭക്ഷണം കഴിച്ചാ
ഇല്ല ആഹ് ചായുടിച്ചു
എത്ര മണിക്കാ ഭക്ഷണം കഴിക്ക രാത്രി
രാത്രി ഇഞ് കൊറച്ച് കഴിയു ഒരു എട്ടര ഒമ്പത് മണി ആവണം ഭർത്താവ് പൊറത്തിലേക്ക് പൊറത്തൊക്കെ പോയിക്കണ അപ്പൊ പോയി വരണം
അതെയ ആഹ് അന്നേരോ നിങ്ങക്ക് ഭക്ഷണേല്ലാണ്ടാക്കനറിയോ ആഹ്തെ ആണുങ്ങള് പൊതുവെ അങ്ങന്നയല്ലേ ചങ്ങാതി മാറൊപ്പരേലും കൂടാൻ പോവല്ലെ
ഹ്ഹഹ
വീട്ട്ത്തന്നെ ഇര്ന്നയ്നൊര് സന്ധ്യക്ക് ഒരാറ് മണിക്കൊര് പോക്കാ നാറാഴ്ചേസം ഇവിടെ തന്നെണ്ടാവും അന്നേരം ഒരാറ് മണിയാമ്പോ പോണോ എന്നിട്ടൊര് പത്ത്വണിക്ക് തിരിച്ച് വരൂ
ഉം എല്ലാരു അങ്ങെൻതന്നെല്ലേ
ഉം എല്ലാർക്കുള്ള ശീലങ്ങളാന്നത് ആറ് മണിയായ വീട്ടില്ക്കൂല
ങ്ങളെ മക്കളെ ഏഹ് ങ്ങളെ മക്കളൊക്കെ എന്താ ആൺകുട്ടികളോ പെൺകുട്ടികളാ
എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരാൾ ഒരാൾ ഒമ്പതാം ക്ലാസ് ഒരാളൊന്നാം ക്ലാസില് നീ ഭക്ഷണെല്ലണ്ടാക്കുവോ
ആഹ് ഭക്ഷണൊക്കെണ്ടാക്കും ഭക്ഷണം പക്ഷേ എന്നുണ്ടാക്കണം ങ്ങനെ ഫുഡ്ണ്ടാക്കണം തീരേ ഇഷ്ടല്ല എന്തേലും സ്പെഷ്യലൈറ്റാണേ നമുക്ക്ണ്ടാക്കി കയിക്കാനൊക്കെ ഭയങ്കരീഷ്ട
സ്പെഷ്യലെന്താ പുതിയ മോഡലെന്തെങ്കാറിയോ
ആഹ് പുതിയ മോഡലെന്തേലുങ്ങനെറങ്ങി കഴിഞ്ഞാതൊക്കന്ന്ണ്ടാക്കും
ഏതാത് പുതിയത് ഏതാന്ന് ഇപ്പോഴത്തെതേതാന്ന്‌ പറഞ്ഞു തരുമോ
ഇപ്പെ എണ്ടാക്കിട്ട് ഇപ്പൊ ഏതോ ഒന്ന് ഉണ്ടാക്കിയിരുന്നല്ലോ ഇപ്പഴ്‌ ഇല്ല ഇപ്പൊ ഫുഡ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ ഇപ്പഴത്തെ മറ്റേ നമ്മടെ ഇപ്പഴത്തെ ഇസ്റ്റ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു മക്റോണി
ബല്ല് അഴിഞ്ഞ അതയെത് വൈറ്റാ വെള്ള ആഹ് വെള്ളക്കളറല്ലേ
റ്റ് നമ്മള് വെള്ളല്ലേ ചോപ്പ് മറ്റേ നമ്മളെ ഇഡ്ലി പാത്രത്തില് വെച്ചിട്ട്
അതെ എങ്ങനെയാ
ഇട്ടില് അതായത് നമ്മള് ഇട്ടിലി വെള്ളം പാരുന്നെടുത്തു നമ്മളെ മക്രോണിയും വെള്ളവും ആക്കിട്ട് വെക്കും തിള പ്പിക്കാന് അതിന്റെ മേലത്തെ തട്ട് ആ വേവിക്കുക ആഹ് എന്നിട്ട് അതിന്റെ മേൽ ത്തെ തട്ടില് ഒരു രണ്ട് പീസ് ചിക്കന് ഒരു മൂന്നാല് പീസ് ചിക്കന് ആഹ് വെക്കും മസാല തേച്ചിട്ട് പിന്നെ മേലത്തെ തട്ട് വെച്ചിട്ട് അയില് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ വറ്റൽ മുളക് ഇല്ലേ കായമുളക് അത് പിന്നെ ഏഹ് പിന്നെന്താ പിന്നെ എന്തൊക്കെയോ ആക്കുവല്ലോ ആഹ് ഉള്ളി, തക്കാളി ഒക്കെപ്പാടെ വേവിച്ചിട്ട് അതിന്റെ ശകം അതൊക്കെ പാടെ എടുത്ത് മിക്സിയില് ജ്യൂസ് അടിച്ചിട്ട് ഈ ചിക്കനും പീസ് പീസ് ആക്കിയിട്ട് ഒരു ചട്ടിയില് ചീസ് ഇട്ടിട്ട് തിന്നാൽ‌ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
അത് ഇട്ടിട്ട് വേ മക്റോണി അയിലേക്ക് ഇട്ടിട്ട്
ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വല്ലോം മനസ്സിലായോ
അനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പറഞ്ഞെ പക്ഷേ ഇഡലി ചെമ്പില് മക്രോണി ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെക്കൂ
കട്ടായി ഫോൺ
ഇല്ല കട്ട് ആവുന്നില്ലാലോ റേഞ്ച് പ്രോബ്ലം ഉണ്ടായൊടാ
നിങ്ങള് പറയ് ഇല്ലല്ലോ ഇവിടെ വൈഫൈയ്
ഇഡ്ഡലി പാത്രത്തില് വെള്ളം വേവ് വേവിക്കു വെള്ളത്തില് മക് മക്രോണിയിട്ട് വേവിക്കും അതിന്റെ മേലാ ഇവടെ
ആഹ്
കേൾക്കുന്നില്ല ഇവിടെയും വൈഫൈ തന്നെയാണ്
ആഹ് ആഹ് കേക്കണ്ട്
പാത്രത്തില് മക്രോണി വേവിക്കു അതിന്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് ആ ഇഡ്ഡലി ന്റെ പാത്രം വെച്ചിട്ട് മുട്
ആഹ്
അത് ഉച്ചക്ക അയില് വെ മൊത്തം വെക്കൂല
ചിക്കന് പിന്നെ ചിക്കൻ മസാലയിട്ടിട്ട് വെക്കും ആ തട്ടില് ഫുള്ളും
ചിക്കൻ മസാല ഒഴിച്ചിട്ടാ
ആഹ് മസാല തേച്ചിട്ട് അതായത് ഉപ്പും, മുളകും
ആഹ് ആഹ് ഇപ്പൊ മനസ്സിലായി ആഹ് മസാല തേച്ചിട്ട് അതിന്റെ മേലെ വെക്കും അയിന്റെ മേലെത്തെ പാത്രത്തില്
വറ്റൽമുളക് ഉള്ളി തക്കാളി
അതെല്ലാം വെച്ചിട്ട് വേവിക്കാൻ വെക്കും
ആഹ് അതേ ആ തട്ടത്തൊക്കെ പാഴ എടുത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട്
എടുത്തിട്ട് മിക്സിയില് ഫുൾ ഒന്നിച്ച് അരയ്ക്കും ചിക്കൻ അടക്കവോ
ആഹ് ചിക്കനും യില്ലെ ചിക്കനും മക്രോണിയും കഴിക്കാം
മക്രോണി അടക്കം മിക്സിയിൽ അടിക്കുവോ
അല്ല, മക്രോണി വേറെ, ചിക്കൻ, വേറെവിടെ തെമാ
അതെയ് ഇപ്പ മനസ്സിലായി അല്ല ചിക്കനും മാറ്റി വെക്കണോ? വ ചിക്കൻ ആഹ് തക്കാളിയും വാറ്റൽ മൊളകും അതെല്ലം കൂടി മിക്സീലടിക്കു.
ആഹ് ന്ന്ട്ടത് ഞമ്മള് ചിക് ക്കന്ങ്ങട്ട്, ചെറിയ, ചെറിയ, പീസ്, പീസാക്കും, വെല്യ വെല്യ, പീസാക്കിട്ട്, വെക്കില്ലേയ്ക്കാരം, വേവിക്കാന്. ന്നിട്ട് ഞമ്മ, ഒരു പാത്രത്തില് പേ, എന്നിറ്റ്, നമ്മളയീ, മക്രോണിയും, പിന്നെ, നമ്മള
ഉവാ, വെള്ള ർത്തിട്ട്, രണ്ടും, കൂടി, ഒന്നിച്ചാക്കല?
ആഹ്, അങ്ങട്ട് ചീസക്കെട്ടിട്ട്, നല്ല രസണ്, കയ്ക്കാൻ.
നല്ല, ടേസ്റ്റാ, ഒന്നൊരിക്ക, ഒരിക്ക, ആക്കി, നോക്ക ഞാധികം മക്രോണിയ, കുട്ടികൾക്ക്, സ്കൂൾല് ഭയങ്കരഷ്ടാണ്, മക്രോണി, മക്രോണി ഞാൻ, മുട്ടന്റെ, ആക്കി, കൊടുക്ക. ഈ, ക്യാപ്സികോ, ഉള്ളി, തക്കാളി, പച്ചമൊളയില, നല്ലണം, ബാ ക്യാരറ്റെല്ലാ ഇട്ടിട്ട്, നല്ലണം, വാട്ടും, പശു നെയല് അങ്ങനാന്നിട്ട് മുട്ട, നല്ല, മൂന്ന് മുട്ടയിലും, കൂടുതൽ ഇട്ടിട്ട്, നല്ലണ്ണം, മുട്ടന്റെ, ഇതായിട്ട്, ബയ്യെ മക്രോണി എടുത്തിട്ട്ടും. അത് നല്ല ടേസ്റ്റാവല്, കുട്ടികൾക്ക്ഷ്ട. ഉം അപ്പഴ്ത്തേക്ക് ഭർത്താവിനൊരൂസം, കൊടുത്തിന് സാമ്പിളിന് അന്നേരം വന്ന, ഇതാനക്കിഷ്ടം, ഇങ്ങനത്തെതാഹ് നല്ലേന്ന് മുട്ട വേറൊന്നും ചെലവൂല്ലാല്ലോ.
ആഹ് ഗ്രീൻ പീസൊക്കെ ഒണ്ടാക്കല്ലണ്ടോ കടേല് ങ്ങളെ, ഹസ്ബൻഡിന്റെ കടേല് ഗ്രീം പീസൊക്കെ ണ്ടാവലിണ്ടോ
ഗ്രീൻപീസാ?
ആഹ് ഗ്രീൻ പീസ് മറ്റേ മുട്ടി ഉള്ളി ഒക്കെ ഇട്ട്കാണ്ട് കടേല് ഇബടെ ചായക്കൊക്കെ കടേലെട്കല്ണ്ടാവലിണ്ട്, എല്ല ശോ
അതെന്താ, പേര്, അത് അറിയില്ല, മനസ്സിലായിട്ടില്ല.
ഗ്രീൻബീസ്റില്ല, മറ്റേ നമ്മള്, കടലൊക്കെ, പച്ചക്കടലാ.
പച്ചക്കടല.
ഇ ഞമ്മളെ, കാപ്പിക്കടല്ലല്ലേ? ഞമ്മള്, എന്താണ്, ചായെം കടിക്കും, തിന്നു, കറിയായിട്ട്. അത്, വേവിച്ചിട്ട്, മുട്ടട്ടിട്ട്, ഉള്ളീം തക്കാളിം ഉള്ളി, മുട്ടയും, ഉള്ളും തക്കാളിയും, ഇട്ടിട്ട് കുന്കുനാരിഞ്ഞിട്ട്. ചപ്പും, കരിവേപ്പിന്റെലക്കെ, കൊ ഇട്ടിട്ട്.
ഞായിപ്പം മക്രോണി ഇടുന്നയ്ന് പകരം ക്രീം പീസ് ഇടവാരിക്കൂ.
ആഹ് അങ്ങട്ട് നമ്മള് കൊഴച്ചിട്ട് നമ്മള് തിന്നും കുറച്ച് കുരുമുളകു
അങ്ങനെ എന്ത് നമ്മള് പക്ഷേെങ്കില് കടല ഇല്ലേ മണിക്കടല ഇല്ലേ കറി വെള ക്കുന്ന കടല അതാ പുട്ടും കടലേല്ല കടല
ആഹ്
കടല വേവിക്കൂ വേവിച്ചയ്ഞ്ഞിട്ട് തക്കാളി ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് വാട്ടു വാട്ടി കഴിഞ്ഞിട്ട് ഈ എർച്ചി മസാലപ്പൊടി മഞ്ഞൾപൊടി ഇതെല്ലാട്ടിട്ട് ഫ്രൈ നല്ല ഫ്രൈ ആക്കൂ. ഫ്രീ ആക്കീട്ടീ കടല തേങ്ങയില്ലേ തേങ്ങ മുറിച്ചിട്ടുടും. കുരുമുളകൊടി എല്ലാം ഇടൂ എന്നിട്ട് ഈ കടലിട്ടീന ഫ്രീ പോലെ നല്ല ടേസ്റ്റാണത് നോമ്പിന് വരെ ഞമ്മക്കടിയായിട്ട് കൂട്ടും. അതിന് പകരം നിങ്ങക്ക് ഗ്രീം പീസ്ല്ല്ലേ
ആഹ് ഗ്രീൻബീസ്.
ഒരാള് പറഞ്ഞത് പഴംപൊരി ക്ക് പോത്തെർച്ചി ഒപ്പരം തിന്നും പോലും ഞാൻ അദ്യായിട്ടാ കേട്ടിനി.
നല്ല രസാണ് ഇവിടെ ഷോപ്പിലൊ കണ്ടു പക്ഷെ ഞാതുവരെ കഴിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട്സുകളൊക്കെ കഴിച്ച് ആഹ് ഒന്ന് ട്രൈ ചെയ്തോക്കി എനിക്കൊന്ന് നല്ല ആഗ്രഹണ്ട് എനിക്കൊന്ന്
ന്ന്ച്ചാ പോത്ത് കറി അല്ലേ പോത്ത് ഫ്രൈ ആക്കല
ബീഫ് വര്ട്ടിയത്
സ മുളക് ഇട്ടിട്ട് പൊരിച്ച പോരെ പരട്ടിയത്
ഏഹ് മറ്റേ കുരുമുളക് ഇട്ട് വെര്റ്റിയത് ബീഫായാലും കുഴപ്പില്ല കുരുമുളകായാലും കുഴപ്പമില്ല അങ്ങോട്ട് പയമ്പര് ന്റെ
കേട്ടിട്ട് അതിശയാക്കിപ്പോയി ഇത് പഴംപൊര്ച്ച് ആദ്യായിട്ടാ കേട്ടീനീ ഉള്ളതന്നെയാ അതന്നേ
ആഹ് ഉള്ളത്തന്നെയാണ് എന്താ പറയാ എന്റെ ഫ്രണ്ടുകളൊക്കെ കഴിച്ചിട്ട് കാണാം വാട്സആപ്പ് ഇപ്പൊ ഗ്രൂപ് പ്പക്കെ ഉണ്ടാവൂല്ലേ സ്കൂൾ ഗ്രൂപ്പ ഒക്കെ അതിൽ ഇങ്ങനെ വിട്ടേ ഞങ്ങളുടെ ഞൻന്റെ വർത്തനോട് പറഞ്ഞ് ങ്ങള് വാങ്ങി തര്വോ ചോദിച്ച് നമുക്ക് കണ്ട ഇൻഷാല്ല കഴിക്കണംന്ന്റിരുന്നു ഇവിടെ എന്റെ വീട്ടിലൊക്കെ കൊറേ ആൾക്കാര് കയിച്ചിക്കണ് ഇവര് നല്ല രസാന്നൊക്കെ പറഞ്ഞു എന്റെ പെങ്ങമാരൊക്കെ കഴിച്ചിട്ട്
അത് ഞാൻ കേട്ട് കേട്ടറിവേയുള്ളൂ നമ്മള് ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല
ഇവിടൊക്കെ ഉണ്ട് അതായത് നമ്മളെ
അവ്വാരിക്കും മധുരം തന്നെല്ലണ്ടാ പയംമ്പൊരി
ആഹ് പയമ്പൊരി പക്ഷെ വേറൊരു കോമ്പിനേഷനാണ് അല്ലരു ടേസ്റ്റ് ഛർദിക്കാനൊന്നും വരുന്നില്ല
അതന്നല്ലേ പറഞ്ഞന് ഞാതന്നെ പറയാൻ കാരണോ
നമക്ക് കേക്കുമ്പോ എന്താ ഒരു ചോമി ചെയ്യുന്നൊക്കെ കേട്ടു അതായത് നല്ല എരിവുള്ള ബീഫും പിന്നെ ഇതും കൂടി കയ്ചാലെ
ഇപ്പല്ത്തെ കാലായിട്ട് എല്ലാം മാറ്റങ്ങളാന്നല്ലേ
ഉംഹ്
തിന്നാൻ പറ്റാത്തത് ഒന്നിച്ചു തിന്നല്
അങ്ങനെ അതുപോലെ കൊറച്ച് കൊറച്ച് കൊറച്ച് ദിവസം മുമ്പ് എന്തോ അൽഫാമും ചോക്ലേറ്റും ഉണ്ടായിരുന്നല്ലോ എവിടോ വന്ന്
ഹ ഹ ഹ അതന്നെ അതന്നെ ഇപ്പോഴത്തെ എല്ലാം മാറ്റങ്ങളാണ് ജീവിതേ മാറീല്ലേ
ഉം
എന്തെല്ലോ തരത്തില് ജീവിച്ചു നോക്കല്ലേ
ഉം
ഓരോന്നും വരാനിള്ള ഇടു അവ എനിക്ക് സബ്സ്ക്രൈബ് കൂടാന് അന്നേര ജനങ്ങളത് നോക്കി ചെയ്യും
നിങ്ങൾ എന്തൊക്കെയാ കുക്ക് ചെയ്യ നല്ല കുക്ക് ചെയ്യോ?
ആ കുക്കിംഗ എല്ലാം ചെയ്യും. മന്തിയെല്ലാം ഉണ്ടാക്കൂലെ നിങ്ങള്??
മന്തി ഉണ്ടാക്കും മന്തി കൊറെേ ആൾക്കാർക്ക് ഉണ്ടാക്കൂല ഒരു കിലോനും ഒക്കെ ഇട്ടുണ്ടാക്കും
അഹ് പക്ഷെ അത്ര അത്രേല്ല ആക്കേണ്ടി വരും നിങ്ങൾക്ക് പക്ഷെ കൊറെേ ആളുണ്ട് ഇതുകൊണ്ടല്ലേ
ഉം അല്ല ഇവിടെ കല്യാണം കയ് കല്യാണം
ഞാൻ പിന്നെ ബർഗർ കൊടുക്കൂ ഷോപ്പിലേക്ക് ബർഗർ കാനറിയില്ലേ
ആഹ ബർഗർ ഇണ്ടാകാനക്ക എനിക്കറിയ അഹ്
ഉ അത് നല്ല ടേസ്റ്റ് ആണ്
ഉം നിങ്ങളപ്പ രാവിലെ എണീക്കോക്കാരല്ല ഏത്ണ്ടാക്കാന്
ഇല്ല വേഗമാവും കൊറച് സമയംല്ലാം രാത്രിയ മുറിച്ചിടും
ഉ ഇന്നിപ്പോ എന്ത എന്തോലും മുറിച്ചട്ടോ
ഇല്ല ആയിട്ടില്ല ടൈമാന്ന്ത്രല്ലേ ഇന്ന് പിന്നെ ഫ്രീയേ ഇല്ലന്ന് സമയമ ഇല്ലാന്ന് ഞൻ കുട്ടികളോടങ്കലും പറിയയാൻ ചെയ്തത് ഭർത്താവിനോടും
അപ്പൊ എന്തായാലും പിന്നെ വേറെ എന്തേലും ഉണ്ടാക്കൂലേ
ആ അതെന്നെ ഇന്ന് പിന്നെ ഇങ്ങനെ പോട്ട്ന്ന് വിചാരിച് അവധിയ വല്ലും കൊണ്ട് അപ്പരല്ലള്ളേ ആഹ് ശരി എന്നാ ശരി ആ ആ